ആഹ് സുഖാണ്
എന്ത് വരു ചായടുക്കാ ചായൊക്കെ കുടിച്ചോ
ഓഹ് ചായെക്കെ കുടിച്ച് വിടിരിക്കാ
എന്താ കടി
ആഹ് അന്ന് പ്രത്യേകിച്ച് കടിയൊന്നുണ്ടാക്കിയില്ല
ആഹ്
ആഹ്
അങ്ങനെ എന്താ ചോറൊക്കെന്തേനു
അത്
ഉം
ഉം
മഴൊക്കെ ഉണ്ടോ നാട്ടില്
ഓഹ് മഴ ഉണ്ട് ഇന്ന് നല്ല മഴന്നെയാണ്
ഉം മക്കളൊക്കെ
മക്കളൊക്കെ ഇതാവിടെണ്ട്
സ്കൂള്‌ല് സ്കൂ
ആഹ് അക്കെ പോയി
ഉം എത്ര കുട്ട്യേല്ണ്ട്
രണ്ടെണ്ണം
എഹ് എന്തുട്ട്യെളാ
ഒരാണും ഒരു പെണ്ണും
ഉം ഒലെത്രിലാ
ഒരാള് എട്ടിലും ഒരാള് ഏഴിലും
ഏഫ് പിന്നെ ഹസ്ബൻഡ് നാട്ടിലെന്നെ
ആഹ് നാട്ടില്ണ്ട്
ഉം ഉം ഒനെന്തെ വർക്ക് ചെയ്യണ്ടാ
ഒന്നും ചെയ്യിണ്ല്ല
ഉം പിന്നെ വീട്ടില് വെ ഏഹ് വീട്ടിലാരൊക്കെ
ഞങ്ങളെന്നെയുള്ളു
ഏഹ് ങ്ങനെ നുസൈബ നാട്ടിൽ തന്നെ തരില്ല ഉം പിന്നെ എന്ത കേറെ
മഴ ഇല്ലേ നട്ടില്
മഴാണ് ഹ്ഹ്
ഉം വെള്ളന്താ കേറോ ട്ടില്
ഏഹ് അങ്ങനെന്നുല്ല അങ്ങനെ കാര്യള്ളത്തന്നല്ല
ആഹ്
ഉം
വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട അല്ല വേനലിന്
അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇണ്ടായിട്ടില്ല
ഉം
അ ക്ക്ണ്ട് ഉം പിന്നെ വേറെന്തെ എനിക്ക് രണ്ടു പേര് മൂന്നാമത്തണ്ട് ഉം
രണ്ടാമത്തായി
ഏഹ്
എത്രായി
വലിയകുട്ടിക്ക് നാല് രണ്ടാത്തെ കുട്ടിക്ക് രണ്ട്
ആഹ് എത്രാം മാസാ
അഞ്ചാം മാസം
ആഹ് പിന്നെന്താ
പിന്നെ എന്തൊക്കെയെ നല്ലത് ഉമ്മയോ ഉപ്പയൊക്കെ വീട്ടിലില്ല ഏഹ് എങ്ങനെ കൊതുകില്ലാതിരിക്ക ഇതൊക്കെ തോറന്നിട്ടിക്കില്ലേ ഏഹ് എന്താ പറഞ്ഞ ഉം കി കൃഷിക്കെണ്ട് പയറും വെണ്ടയും. തക്കാളീം ഒക്കെണ്ട് അവിടെുണ്ടോ ആ ഉമ്മ കു കുഴിച്ചിടും.
ആഹ്
അവിടെ
ആ ഇവിടിം ചെറിയ രീതിയിലൊക്കെ ഉണ്ട്
ഏഹ്
എതിലൊക്കെ ഉണ്ട്
ഏ ഇങ്ങനെ പിന്നെ സൊ ങ്ങൾക്ക് സൊ വീടായിട്ട് കൊറേയായോ?
ആ കുറച്ചായി
ഉം
അത് എട്ടു പത്ത് വർഷക്കായി
ഏ ഏ ആഹ് കല്യാണം കഴിച്ച ഉടനെ തന്നെ അയിനൊ വീടൊക്കെ
ഇല്ല കല്യാണം കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞരെന്നെ ആയത്
ഏഹ് വേറെന്താ
പിന്നെന്താ രോ മഴ പെയ്തല് രോഗങ്ങെന്തോ ഉണ്ടോ
ഏഹ്
രോഗങ്ങളും
രോഗങ്ങള് എടുത്തക്കെ ഡെങ്കിപ്പനി ആയിട്ടുണ്ട് എ ഇവിടുന്ന് പഞ്ച ഇവിടുന്ന് ഹെൽത്തിന്ന് ആൾക്കാരൊക്കെ വന്നിന്നേ ഇവിടെ വെള്ളം കെട്ടിക്കുണ്ടോ ഒക്കെ നോക്കാനും വേണ്ടി
ആഹ്
ഉം
മയന്റെ ഇട ഏ മയന്റെ ഇടൽ ഇങ്ങനെ വെയിലും ഉണ്ടാവുമ്പോ പല അസുഖങ്ങളും ഉണ്ടാവല്ലോ മഞ്ഞപ്പി തോം ഒക്കെ ഉണ്ടല്ലോ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യ്ണ്ടല്ലോ
ആഹ് ആഹ് അങ്ങനെ പിന്നെ മക്കള് സ്കൂളൊക്കെ എടുത്ത തന്നെ
കൊറച്ച് പോകാണ്ട്
ബസിനാ പോവല്
അല്ല നടന്ന പോവാല ദൂരെയള്ള പിന്നെ മഴ എന്തുവാേണെങ്കി വണ്ടി പോയി കൂട്ടി പോരെ
അങ്ങനെ അല്ല ഉം അവരൊക്കെ ടീ വി കാണാ സ്കൂളട്ടന്ന്
ആഹ് സ്കൂൾട്ടന്ന് ടി വി കാണുവാ കുറച്ചു നേേരം ഒന്ന് കഴിഞ്ഞപ്പ രാത്രിയ പിന്നെ ഒന്നൊന്നും നേരല്ലല്ലോ രാവിലെ മദ്രാസ ഉണ്ട് കഴിഞ്ഞ് സ്കൂളുണ്ട് സ്കൂളട്ട വന്ന് കുറച്ച നേേര പിന്നെ ഇനി രാത്രിയ വായിക്കാൻ ഇരിക്കാനായില്ലേ
രണ്ട്
ഉ ഫ്രീ ടൈം കുറവല്ലേ
ഉം
മക്ഷണ ചായോ
ഉം പക്ഷേന്നൊക്കക്ക് രാവിലെ ആയില്ലേൈകുന്നഞ്ഞ ഏ സാമ്പാറും മീൻകറിയും ആിയ ഒരു കൂട്ടാണ്
ആഹ ഇനി രാത്രിക്കത്തക്കെ അത് മതിയോ പിന്നെവേറെന്താ ഉണ്ടാക്കണം.
ഇപ്പൊ ഇല്ലെങ്ക മീൻ ഇനി പോരി ഇല്ലെങ്കിൽ നീൻ പോരി ഇല്ലെങ്കില്.. രാത്രിക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ട് കായം കൂട്ടിവെച്ചത് ഉണ്ട്.
ഉം
പൊരി ക്കും
ഉം ഉ
അവിടെ നീ ഉണ്ടൈനോ
അല്ല ഞാൻ ബീഫ് ഇണ്ടന്നെ.
അത
ന്നല്ലെ മീന ഭങ്ങീന് ഏ
ഉ ആഹ ആഹ അഫുഡ് ഒക്കെ ഇണ്ടാക്കങ്ങള്.
ആഹ മുട്ടക്ക ഉണ്ടാക്കും ഒരു ഒരുവിധൊക്കെ ഉണ്ടാക്കും
ഉം
നമ്മക്ക് വേണ്ടി അത്യാവശ്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ഫംഷ നിലെ ഫുഡൊക്കെ ഞാൻന്നെ ഉണ്ടാക്കും.
ഉ ഉ
ഉം
അതെല്ലെ നിങ്ങളെല്ലേ ഉള്ളു അതാണ് ഞക്ക് ഇനി ഇണ്ടാക്കാം ഞമ്മളെല്ലാരും കൂടിുമ്പള ഇണ്ടാക്കാൻ പേടിയാ
നിങ്ങള്ൾ കൊറെേ ആളുണ്ടോ?
ഉ് ഞങ്ങൾ വലിയഫാമിലിയ ഇവിടെ ഹസ്ബൻഡന്റെ വീട്ടില് വലിയ ഫേമിലിയാ. ഇട്ടേ ഫ്രീ അത്ത
ങ്ങൾ ഇവിടെ കൂടകുമ്പോം ഹസ്ബൻഡ പ അങ്ങമാരും ഒക്കെ വരുമ്പോ വലയ ഫാമിലി തന്നെയാണ്.
ഉം
ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുക.
എഏ ഉമ്മ ഉപ്പക്കല്ലേ.
ണ്ട്
ലെ തറവാട്ടിലേക്ക്യലാണ്
ആഹ
ഉം അവിടെ വേറെ...
എളിച്ചുണ്ട്
ആഹ എത്രളാച്ചിയാരാ.
പിന്നെന്താ മഴ മഴയൊക്കെ പെയ്യുമ്പോ കറണ്ട്ൊക്കെ ഇണ്ടാവലണ്ടോ?
ഉം കറണ്ട് ആ എപ്പോഴെങ്കിലുമൊക്കെ പോയി വരും അങ്ങനെ പോയ പിന്നെ വെരല് കണക്കന്നെ. അവിടെ എങ്ങനെ ഇൻവേർട്ടർ ഒക്കെ ഉണ്ടോ
ആഹ ഉണ്ട് മൃഗങ്ങളെ ശല്യോ എതുണ്ടോ ങ്ങൾക്ക്. കൃഷിയിലൊക്കെ
അങ്ങനൊന്നുല്ല അങ്ങനെ എല്ലാ പ്രദേശോ ഇല്ലമ്മക്ക് ഉം പിന്നെ ഇങ്ങളാത്തെ ഇണ്ടോ.
അപ്പ മ് ഇവിടെ മൃഗങ്ങള് ശൽ വല്ല്യ കുഴപ്പയില്ല എന്നാലും നായ്ക്കള ശല്യല്ലോണ്ണ്ണ്ട്
കോയിക്കളുണ്ടോ വീട്ടില്
കോയ്ക്കളുണ്ട് ഞാൻ പുറത്തുവിടലില്ല.
ഉം നായ്ക്കളുണ്ടായിരിക്കും ല്ലേ
ഉം നല്ല നായിശല്യുണ്ട് ഇവിടെ അടുത്ത് ടുത്ത്ള്ളോലൊക്കെ നായ്ക്കള്
താറ തറാവ് അങ്ങനത്തക്കെ ഉണ്ടോ?
അല്ല അല്ല പ്രാവുണ്ട് കോഴിയിണ്ട് പിന്നെ ഗ് മീനുകളില്ലേ ചെറിയ ഗപ്പി ആഹ് അതൊക്കെണ്ട്. ആക്ക മോന്റത്
ഏ മോന്റ് ഇതെക്കാരംല്ലേ മീക്കള ആ എ തോട്ട്ന്ന് പിടിച്ചോണ്ട് വെരലാ
അല്ലല്ല ഗപ്പിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങണെതന്നെയാ
എ ഏ
ഒക്കെ ഒരു താല്പര്യം ആണല്ലോ അപ്പൊക്കെ ഓൻ ഒ ഓൽ ഓലുപ്പ വാങ്ങ് ഓ അയിനെ നോക്കാൻ ഓല്ക്ക് ടൈം ഉണ്ടാവൂല ഇപ്പ പിന്നെ സ്കൂളില്ലെങ്കിലൊക്കെ നോക്കേനി സ്കൂളുണ്ടാവുമ്പോ പിന്നെ പ്രാവിനെ ഒന്നും നോക്കൂല.
ആ ആഹ്
ആ നോക്കും
ആഹ്
ഉം പിന്നെ എന്തെങ്കിലു ഒരു മക്കക്കായാലും വെറും ടീവിയും ഇതൊന്നും ആവണ്ട മതിയല്ലോന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അയ്മിലൊക്കെ ടൈമ്
ആ ആഹ് അല്ലെ ശരിയാണ് ഫോണും ടിവിയൊഒക്കെ ആയിട്ട് അങ്ങിനെ പോവൂലേ?
ആഹ് ഇന്നിട്ട് ടിവി കാണലുണ്ടോ
ടിവിയോ? ഫോണില്ലേ പിന്നെന്തിനാ ടി വിന്റെ ആവശ്യം? ഇപ്പൊ ഫോണല്ലേ മക്കക്കായാലും. നമ്മക്കായാലൊക്കെ അയ്നല്ലേ നേരം. പിന്നെ രാത്രി പിന്നെന്താ? രാത്രി രാത്രിക്കൊക്കെ എന്താടി?
രാത്രിക്ക് നോക്കട്ടാ അതന്നെ ഇണ്ടാവും.
ഉം എന്താ ഭക്ഷണാക്കെ ചോറന്നെയാ
ആഹ്
ആ അത് ശരി ആ ആഹ് ചേലോൽക്കൊക്കെ ച കടികളൊക്കെ പറ്റുള്ളൂ രാത്രി അങ്ങനെ
അങ്ങനെയൊന്നുല്ല. എന്തായാലും മതി അങ്ങനത്തെ പരാതികളൊന്നുല്ല ഉം എന്ത് കൊടുത്താലും തിന്നും അങ്ങനത്തെ വിഷയം പിന്നെ എന്താ തെകഞ്ഞി ഇല്ലെങ്കിലെന്തെങ്കിലും ഉണ്ടാക്കും
ആഹ്
അങ്ങനയേ ഇള്ളൂ.
ആഹ് മക്കക്ക് ചോ ഫുഡ് ഒക്കെ സ്കൂളിൽ തന്നെ ഉണ്ടാവൂലേ?
മക്കളോ?
ആ അല്ലെ ഫുഡ്ഒക്കെ സ്കൂളിൽ തന്നെ ഉണ്ടാവൂലേ?
ഇല്ല ഇല്ല ഒലെ പ്രൈവറ്റ് ആയി പഠിക്ക. അപ്പൊ പിന്നെഓല്ക്ക് ഞാൻ ഉണ്ടാക്കി കൊണ്ടോണം.
ആഹ് അങ്ങനെയാണ്ല്ലേ. ഉം അപ്പൊ ചോറ് കൂട്ടാനോക്കെ രാവിലെ ആവും.
ആ നേരത്തെ ആവും അ നേരത്തെ ആയല് ഉച്ചാന്ന ഉണ്ടാവല്ലോ ഇന്ന്. പിന്നെ രാവിലെ ഒര് തെരക്ക. പിന്നെ ഫ്രീ ആവും അപ്പണീക്കെ കഴിഞ്ഞ പിന്നെ
കഴിയും ആ അ അതന്നെ രാവിലെ തന്നെ ചോറും കൂടാനൊ കൈഞ് കഴിഞാ പിന്നെ ഞാൻ ഫ്രീ അല്ലെ പിന്നെ അടിച്ചൊരി തുടച്ചു പിന്നെ അങ്ങനത്തെ പണികളല്ലേ ഉണ്ടാവുള്ളു.
ആഹ്
പിന്നെ വേറെ
പിന്നെന്താ സ്റ്റിച്ചിങ് എന്തോ ഉണ്ടോ
ആ
പിന്നെ എന്താ എന്താ ചെയ്യോന്ന് ചോദിക്ക
ഞാനെന്താ തന്നെ ഇങ്ങനെ ജോലി അങ്ങനെ അല്ലാതപ്പോ വേറെ ജോലി ഇല്ല വേറെ ജോലി ചെയ്യടോ
ഇല്ല ഞാൻ ചെയ്യണം എല്ല സ്റ്റിച്ചിങ് എന്തോ അറിയാ ചോയ്ക്ക്
ആ സ്റ്റിച്ചിങ് നമ്മക്ക് നമ്മളെതായിട്ട് അടിക്കും നമ്മള് അങ്ങനെയാ വല്ലാതും അടിക്കായിട്ടില്ല നമ്മളൊക്കെ എന്തെലൊക്കെ ടോപ്പുകളൊക്കെ മേക്സി അങ്ങനെത്തേക്കേ
ആ
എങ്ങളാ
അങ്ങനൊക്കെനു ടിക്കു ചുരിദാർ എടി
മേസി എന്താ വൂട്ടില് ആ ആ
അവനാൻ ഇല്ല പുറത്തുപോവല്ല അവനോന്റെ ആവശ്യത്തിന് ഇല്ലാ പുറത്ത് പോവാൻ അങ്ങു കഴില
ശരിയാണ് ചോറൊക്കെ പോയുണ്ടാ
ഏ
ട്യൂറോക്കെ പോവലുണ്ടോ ച്ചിയാ
ഓ പോവലുണ്ട്. ന്നായ്ക്കോട്ട എക്ക് വേറെ കോള് വരണ്ടോ എന്ന ഓക്കെ എന്നാ ശരി